അ കേൾക്ക കേൾക്കാം
ആ കട്ടൻ ചായക്ക് വെള്ളം വെച്ചതാ കട്ടൻ ഇടാനേ ആഹ്
ഉം പിന്നെ പലഹ ആഹ പലഹാര എന്തെങ്കിലും ഉണ്ടാക്കോ?
ഇല്ല ഇല്ല പലഹാരം ഒന്നും ഇല്ല ഈ സമയമേ ആ് ചിത്തപ്പൻ ഇങ്ങോട്ട് വന്ന അപ്പൊ അപ്പൊ ആ ആളിന ഇച്ചിരി കട്ടനാ ഇഷ്ടം നമ്മള് പാൽച്ചായ കുടിച്ചു. ആളന് കട്ടന ഇഷ്ടം അവൾക്ക് പശുവല്ലേ അപ്പൊ പശു ഉള്ളത് കാരണം അവര് കട്ടൻ കട്ടനാ കുടിക്കുന്നത് പാൽചായ കുടിക്കത്തില്ലട്ടോ കാരണം പാലായിട്ടം കുടിക്കത്തില്ല കാരണം അവർ പശുവിനെ കറവിയൊക്കെ പുള്ളി തന്നെയാണ് പശു അശവിനെ നമ്മള് പിഴിയത്തില്ലേ പാല് പിഴിയത്തില്ലേ പശവിനെ ആഹ അപ്പൊ അത് കണ്ടിട്ടായിരിക്കാം പുള്ളി അങ്ങനെ കുടിക്കാറില്ല പാ പാൽച്ചായ ഉം
ആഹ ശെരി അപ്പൊ എന്തോ ഒരു മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം എന്താവോ ഇക്കും
ആഹ അതായിരിക്കാം ഉം ഉം
ആഹ് അത് ശരി
അപ്പൊ ആള് വന്നിട്ടുണ്ട് അതക്കെ നിക്കുന്നത് ആ അപ്പൊ ഇന്നലൊണെങ്കില് എന്റെ പപ്പയായിട്ട അവര് രണ്ടുപേരും ചേർച്ച മാര് രണ്ടുപേരും കൂടെ ആന്ന് പുറത്ത വരെ പോയായിരുന്നു അപ്പൊ ആളിന്റെ കോട്ട ആണെങ്കിൽ ഈ വണ്ടി വെച്ച് മറന്നു പോോയി മഴക്കോട്ടെ
ആഹ് ആഹ
അപ്പൊ അത് എടുക്കാനായിട്ട് വന്നത ഇപ്പൊ. വന്നിട്ട് ആഹ് വന്നിട്ട് വാതിക്ക നൽിക്കുന്നു അപ്പൊ ഇച്ചിരി കട്ടൻ ചായ എന്താന്ന് വിചാരിച്ചു അങ്ങനെ ആകെ വന്നാ അതേ കുടിക്കാറുള്ളൂ ഇവിടുന്ന്
ആഹ അ ശരി രാത്രി നിൽക്കൂലേ
ഇല്ല ഇല്ല ഇല്ല അങ്ങ് പോകപ്പോ തന്നെ ഇവിടന്ന് ഒരു രണ്ട രണ്ടര കിലോമീറ്ററേ ഉള്ളൂ വീടെ ആഹ അപ്പൊ അങ്ങ് പോകൻ പെട്ടെന്ന്യി
ഉം ആ് ഞങ്ങളെ പോലെ ദൂരൊക്കെ ആണെങ്കിലേ വന്ന് നിൽക്കലേ നടക്കുള്ളൂ
ആഹ പിന്നെ കുട്ടികളാണെങ്കിലും ആഹ കുട്ടികളാണെങ്കിലും വന്ന കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വരും വന്ന് കുറച്ചു നേരംക്കെ ഇരുന്ന് കണ്ടിട്ട് അങ്ങ് പോകും അങ്ങനെ ഇപ്പ നിക്കലില്ല കുഞ്ഞുങ്ങളായ സമയത്ത് അവര് കുഞ്ഞുങ്ങളായ സമയം സമയത്ത് നിൽക്കു മായിരുന്നു. സ്കൂള അവധിക്കും ഒക്കെ നിക്കായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞാ അവരൊക്കെ വല്യ കുട്ടികളായി ആ ഇപ്പൊ നഴ്സിംഗ ഒക്കെ പഠിക്കുവ അപ്പൊ പിന്നെ ആ അവർക്ക് വന്ന് നിക്ക കേലത് നടക്കത്തില്ല
ആഹ
ഉ അപ്പൊ പിന്നെ ഇടയ്ക്ക ഒന്ന് വരും ഫ്രീ ആവുമ്പോ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട്ങ്ങ് പോകും.
ആഹ കുഞ്ഉറങ്ങാണോ?
അല്ല അല്ല അല്ല ആഹ ചിറ്റമ്പറ്റ കയ്യില ഉ ഉ
ഉം ഹം
അവിടെ എന്തായി ആഹ് തിളച്ചു ളച്ചു ഇതാ വാങ്ങി
ഉം ഉ ഉം ഞ അവിടെ മോന ഉറങ്ങാ മോനു ഉറങ്ങ
ആഹാ ഈ സമയത്ത് ഉറ കഴിഞ്ഞാൽ പിന്നെ
ആ ഒരു പ പതിനൊന്നര ഒക്കെ ആാവും പിന്നെ ഇവിടെ പൊതുവേ ലൈറ്റ് ആയിട്ട് കിടക്കുന്നായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. ഞമൻ ഉ പി ഒരു പതിനൊന്നേക്കാല ഒക്കെ ആവുമ്പോഴേക്കും ഉറങ്ങി കിട്ടും.
ഓ ഓ ഉ ഉ അപ്പൊ രാവിലെ വെളുപ്പിനെ എണൊക്കെ എണ്ടാ
അങ്ങനെ ഒരു ഏഴരാഎട്ട് മണി ആ സമയം
ഓ ഓ
ആ ഇതിന് നേരത്തെ എണിക്കൂ ലൊ
ആഹാ
അത് പിന്നെ മോനെ എട്ടേകാല് എട്ടേ ഇരുപത്തയഞ്ചിനൊക്കെൻ പോവാ ആ സമയാം മ്പത്തിന് എണീറ്റ് വന്ന് അവൻന്റെ കൂടെ പോണം
ആഹാ
എണീറ്റ് വരലും എന്നിട്ട് നേരം ചിലപ്പോം കാ അവനെ ഇറങ്ങാന്നാ നേരത്തെക്ക വായേ അപ്പോഴേക്കും പിന്നെ നേരെ പോയി അവരെ കൂടെ അങ്ങ് കാറില് കേയറും വേറെ ഉം ചെൽപ്പോ മുഖം പോലും കഴ്കാതെ പോയി കേറും പിന്നെ വന്നിട്ട് എന്തെങ്കിലും പാലൊക്കെ കുടിക്കുള്ളൂ
ഓഹോ
ഓ ആ അത് പിന്നെ ഇന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഇനി കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കുള്ളൂ ആദ്യ ഉണ്ടാക്കി വെച്ചാല് ഒന്നും ഇഷ്ടമല്ല ചപ്പാത്തി ഒക്കെ തണുത്ത് പോയാല് ഇഷ്ടല്ല
ആഹാ ചൂ ടോടെ വേണം അല്ലേ
ആഹ അപ്പൊ ഇവിടെ ഒരു പത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാ മതി അപ്പൊ നമുക്ക് കൂടുതലൊന്നും വേണ്ടല്ലോ അപ്പം എളുപ്പംണ്ടല്ലോ മറ്റു ആഹ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലാണ് സമയം വേണ്ടി വരിക
അതെ അതെ അത് ശെരിയാ അപ്പൊ ആൾത്ര ചപ്പാത്തി കഴിക്കും ഒരാള്
ഒരു രൺ മൂന്നെണ്ണം ആഹ് ഉ
ചപ്പാത്തി ചപ്പാത്തി കൊഴച്ച് വെക്കുവോ അതോ ആ കൊഴച്ചിങ്ങനെ അപ്പൊ തന്നെ ആഹഹ
ആദ്യം കുഴിച്ച് വെക്കുന്നുല്ല
ഉം ഹും
പിന്നെ. പിന്നെ നല്ല ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ട് ന്നിണ്ടങ്കിലാണ് പിന്നെ ഓനൊക്കെ. പിന്നെയും കൂടുതല് ഒക്കെ കഴിക്ക അപ്പൊ ഒന്നും കൂടി നമ്മള് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതല് എടുക്കും. ഉ അങ്ങനെയൊക്കെ ഉം
ഓ ഓ ഉം ഉം പക്ഷെ പണ്ടൊക്കെ ചപ്പാത്തി. ചപ്പാത്തി ചപ്പാത്തി തീരുമ്പോൾ പറയുന്നത് വല്യയ താമസമാ. ചപ്പാത്തിചെയ്യൻ ഇല്ലേ എല്ലാവർക്കും ഒണ്ടാക്കി എടുക്കാൻ താമസ. ന്നാ പറയാ ഇപ്പ ഇപ്പൊ എല്ലാ വീട്ടിലും ചപ്പാത്തി ഒണ്ടാക്കും.
ആ അതിപ്പോ ഒരു സാധാ ഒരു പരിപാടി ആയി പോയി
നേരത്തെന്ന് പറയുമ്പോ ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോ എല്ലർക്കും യോ ബുദ്ധിമുട്ടുള്ളള്ള കാര്യ ചപ്പ. പ്പാത്തി ഇപ്പന്ന് പറഞ്ഞ കൊഴക്കലും പരത്തലും ചുടലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്.
അതൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കയ്യും. ഉ ഉ പിന്നെ പത്തിരി അതുപോലെ
ആഹാ എളുപ്പ
നൈ സ് ആ അത് പി പിന്നെ ഏ ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടി സമയം പിടിക്കും നമുക്ക് ഒന്നുകൂടി കൂടുതൽ ആ സ് മയായി വരാനേ മാവ് കുറച്ചും കൂടി മയ ആയി വരാന് നമുക്ക് കൂടുതൽ ചാമ്പി ടുക്കണല്ലോ.
ഓ
ണല്ലോ അങ്ങനെ കൊറച്ച് സമയം പിടിക്കുംന്നോള്ളു. ചപ്പാത്തി എളുപ്പ അപ്പൊ ഞാന ങ്ങനെ ഇണ്ടാക്കാണേൽ ഒരു പത്ത് മിനിറ്റോ ണ്ട് പരിപാടി് കയും. ഉം അത് നമ്മളെന്താ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കറക്റ്റ് ആയ എളുപ്പണ്ട്. അഥവാ ഒന്ന് ചൂടുവെള്ളം കൂടി പോയാല്. അം ഏ കുർഞ്ഞോയാലൊക്കെയാണ് ബുദ്ധിമുട്ട് ആഹ്
അപ്പൊ ഈ അരിപ്പടിക്കാത്ത് മൈദ ആഡ് ചെയ്യോ അരിപ്പൊ
ഇല്ല ഇല്ലയ ഇല്ല ഇല്ല. ആഹ് ആഹ് പത്തിരിക്കോ പത്തിരിക്കോ? പത്തിരക്ക് മൈത ചേർ ത്ത്ട്ട്ണ്ടേ പത്തിരി കൊള്ളൂല പത്തിരിയാവൂല അരിപ്പൊടി മാത്രം.
ആണല്ലേ ഓ ഓ അപ്പ അതുപോലെ ഈ പരത്തുവാണോ നമ്മള് മറ്റേ ചപ്പാത്തി പരത്തുന്ന പോലെ അതോ
അതെ അതെ ആഹ് പ്രസ് മെ ഒന്ന് നമ്മൾ വട്ടുണ്ടാക്കിട്ട് പ്രസ് മെ ഒന്ന് അമർത്തിയിട്ട് അപ്പൊ നമുക്കൊരു ഷേപ് പ്പ് കിട്ടല്ലോ എന്നിട്ട് പിന്നെ വേഗം പൊടിട്ട് അങ്ങ് പരത്തിയെടുക്കും ഉം ആഹ് ചപ്പാത്തിന്റെ അതേ റൗണ്ടില്.
കിട്ടിക്കോളും ആഹ് ആഹ്
നോമ്പിനൊക്കെ.
അങ്ങനെയാണ് അങ്ങനെയണല്ലേ അതെ അതെ ആഹാ ആ ഇപ്പൊ നോമ്പ് മുറി ക്കാന് ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കില് ഒരു കുറച്ച് ഉണ്ടാക്കണല്ലോ? ഈ പത്തിരി ആവുമ്പോ പിന്നെ കട്ടി കുറവാ പെട്ടെന്ന് ഒരാള്. രണ്ടോ മൂന്നോ കഴിച്ചിട്ടൊന്നും ആവത്തില്ലല്ലോ?
ആഹ് അത്ണ്ടാവില്ല നോമ്പിനൊക്കെ പ്രത്യേകിച്ചു കൂടുതല് ഞമക്ക്.
ആഹ്
എണ്ണം കൂടുതല്ണ്ടാക്
അപ്പൊ വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നേ?
ആഹ് ഇവിടൊന്നും പിന്നെ അങ്ങനെ ഇനി ഇപ്പോ ഹസ്ബൻഡ്. ഇണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലാതെ പുറത്ത് ന്നൊന്നും വേറെ ആരുണ്ടാവില്ല.
ഓ ഓ ആഹ് ആഹ് ഉം ഹും
എന്റെ ഹസ്ബൻഡറിനെ വീട്ടിലൊക്കെ എന്നിട്ട് ഇപ്പൊ എന്താ ഇപ്പ ഞാൻ ഇണ്ട് നിണ്ടങ്കിൽ പോലപ്പോ ചെറിയ കുട്ടിയൊക്കെ ആയതുകൊണ്ട്. ഞങ്ങള് പിന്നെ പത്തിരി വാങ്ങിക്കും.
ആഹാ
ആഹ് അവിടെ അമ്മ പറയും പത്തിരി ഇണ്ടാക്കണ്ട കുഞ്ഞിനേം കൊണ്ട് ബുദ്ധിമുട്ടാണ്ന്ന് പർഞ്ഞ്ങ്ങാണ്ട് പത്തിരി വാങ്ങിയാ മത് മുപ്പത് ദിവസം പത്തിരി വാങ്ങും. പിന്നെ നമ്മൾക്ക് കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇടിയപ്പം അങ്ങനത്ത ഒക്കെ ഇണ്ടാക്ക. ആഹ് ഇടിയപ്പോ ഇഷ്ടാണ്. എന്റെ ഹസ്ബൻഡിനൊക്കെ ഇടിയപ് പ്പായ പിന്നെ മൂന്നു നേരം അത് കൊടുത്താലും അത്രയും ഇഷ്ട.
ട്ടാ ആഹാ ഇടിയപ്പതിനൊക്കെ എന്താ കറി വെക്കും.
അത്പ്പൊ അങ്ങനൊന്നുല്ല ഇപ്പൊ നോമ്പിനെ ക്കെയാണെങ്കിലാണ് ഇറച്ചിക്കറി അങ്ങനൊക്കെ മറ്റേത് വീട് നമ്മള് നോ അല്ലാതേസ് സാധാ ദിവസങ്ങളില് കടല അങ്ങനെയൊക്കെ മതി. ഉം എന്ത് കറിയാലും കൊഴപ്പില്ല. ഉം പക്ഷെ നമുക് ക്കീ നോമ്പിനെ ഇത്‌വറ്റ റ്റുലല്ലോ കടലഐറ്റംസ് ഒന്നും കഴിക്കാനാവൂലല്ലോ ആഹ് ആഹ് ആഹ് ആഹ് ഫാസ്റ്റിങ്ങിലല്ലേ അപ്പോ പിന്നെ ഇറച്ചി മീ ഇതൊക്കെ
ആഹ് പറ്റുള്ളൂ. അതെ അതെ ആഹ് അപ്പൊ പക്ഷെ നമുക്കത് ത്രേ നേരംആ വെഷന്നിരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണേലും ആദ്യം എന്തായാലും ഒന്ന് കഴിക്കുമ്പോ ഒരു വൈറ്റിന് ഒര് ഗ്യാസിന്റെ പ്രശ് ശ്നം ഉണ്ടാവുല്ലോല്ലേ ആഹ് അപ്പൊ
വേറെ ആഹ് നോമ്പിന് പിന്നെ അധികം എന്താന്ന് ഈ നോമ്പ് മുറിച്ചുകാണ്ട് അപ്പ തന്നെ ഫ്രൂട്സ് പിന്നെ എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു എട്ടര ഒമ്പത് മണി മെയിനയിട്ടുള്ള ഫുഡ് കഴിക്കുള്ളൂ.
അതെയോ ആഹ്
ആ ആഹ് മറ്റേ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മുക്ക് വേറൊന്നും വേണ്ട. ആഹ് ആഹ് ഇപ്പൊ ഈ നോമ്പിനൊക്കെ നല്ല ചൂടും കുടി ആയിരുന്നല്ലോ അപ്പൊ വെള്ളാണ് നമുക്ക് പരമാവധി കുടി കുട്ടിക്കാൻ തോന്ന ദാഹം എത്ര ആയാലും. മാറില്ലല്ലോ ഉം തണ്ണിമത്തന് ഇതൊക്കെ അങ്ങനെ വാട്ടർ കണ്ടന്റള്ള ഉം ഉം ജ്യൂസ് അങ്ങനത്തെക്കെ മതി.
അതെ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് രാവിലെ റസ്റ്റ് ആണല്ലോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട ഉച്ച കഴിഞ്ഞ് കേറിയ മതി. ആഹ് അതെ ഉം
അതുവരെ നമുക്ക് അല്ലാതെ എന്തെങ്കിലും ചെയ്യാനൊള്ളക്കെ ചെയ്താൽ മതിയല്ലോ.
ആഹ് അതെ അതെ ആഹ് ഹ ആഹ്
ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെയ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാണ്ടാവില്ല.
ആഹ് ആഹ്
നോമ്പിനെക്കെ വെറുത ചുമ്മാ ഇരിക്കലാവും. പിന്നെ ഒന്നാമത് ഇങ്ങനെ പത്തിരിയും കൂടെ വാങ്ങിക്കലുകുടി ആകുമ്പോൾ പിന്നെ നമുക്ക് എന്ത ഒരു ചിക്കൻ കറി വെക്ക ആഹ് ചിക്കൻ കറി ഒക്കെ വെക്കന്ന് പറഞ്ഞപ്പോ നമുക്ക് നിസ്സാര കാര്യല്ലേ. ഒരു സവാള വയറ്റിങ്ങ് പരിപാടി ഒരു പതി ആ
കത്തിയിട്ട് ചട്ടിക്കകത്ത് പ്രത്യേകം വയ്ക്കുവോ അത് കുക്കറിലക- ത്തോ കുക്കറില് ആഹ് ആ വഴ റ്റി ചിക്കൻ ഇട്ടിട്ട് ഒന്നിച്ച് കുക്കറിൽ വിസലെ വരുത്തു അല്ലേ.
അല്ലേ ഞാന് ചെയ്യല് സവാളിയും, തക്കാളിയും, പച്ചമുളക് ഇതൊക്കെ വയറ്റിന് ശേഷം ചിക്കൻ ഇട്ട് ഒന്ന് ഇതാക്കിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്ക്കാണ്ട് അങ്ങ് മൂന്ന് വിസിൽ വന്നാൽ ചിക്കനായല്ലോ കറി ആയല്ലോ.
തെ ആഹ് ഇച്ചിരി നീട്ടി വെക്കും അല്ലേ
ആഹ് എന്റെ ഹസ്ബൻഡിനൊക്കേ ആണെന്നുണ്ടെങ്കിൽ നല്ല കറി വേണം.
ആഹ് ഗ്രേവി ഒത്തിരി വേണം ആഹ് ആഹ്
ഗ്രേവി വേണം എന്ത് കറിയാണ്ന്ന് ഉണ്ടെങ്കിലും.
നല്ല ഗ്രേവി വേണം ആഹ് വേണം ആഹ് ആഹ് അതായത് ചോറ് കുറച്ചും കറി കൂടുതലും കഴിക്കുന്ന ആളാണോ. ആഹ് ആഹ് ഓ ആഹ് ആഹ് ആഹ് കറി വേണം ഉഹും
ആഹ് ആ ഒഴിക്കുന്ന കറി കൂടുതലേ
ആഹ് ആഹ് അതെ അതെ ഇവിടെ എന്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാ. കറി ഇച്ചിരി കൂടുതൽ വേണം നമ്മളിപ്പോ കറി ആവശ്യത്തിന് കൊടുത്താലും അതു അതായത് ആ ഭാഗത്തിരിക്കുന്ന ചോറ് ഇളക്കി കഴിക്കും. എന്നിട്ട് പിന്നെയും കറി വേണന്ന് ആവശ്യപ്പെടും ആഹ് എന്റെ ഹസ്ബൻഡും അങ്ങനെയാ ഉം.
ഉം ഞാൻ പിന്നെ ബൗളിൽ ആക്കി കൊണ്ടന്നക്കും എന്നിട്ട് ചില കറികളൊക്കെ പിന്നെയും രണ്ടാമത് ഫില് ചെയ്ത് കൊടുക്കല. ആദ്യത്തേത് തീർത്തിട്ട് പിന്നെ രണ്ടാമത് ഉം ഇവിടൊക്കെ വരുമ്പോ ഉമ്മ പറയും ചെയ്യും ഇങ്ങനെ കറി മുളക് പൊടിയൊക്കെ ശരീരത്തിന് കേടാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞ അവരത് ചെറുപ്പത്തിലെ അങ്ങനെ ശീലയത് കാരണേ അങ്ങനെ ആഹ് എന്നിട്ട് ഉം ഉമ്മ പറയും ആൾ ഇവിടെ ഉള്ള സമയ തിനൊപ്പം കൂടുതൽ കറി വെക്കണന്നറിയും മറ്റേത് നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി കറി വെക്കണം ആഹ്
ഇവിടെ എന്റെ അമ്മക്കാണെങ്കിൽ കറി കൂടുതൽ ഇഷ്ടവല്ല അതായത് അവർക്ക് ചോറിന്റെ ആഹ് ചോറിന്റെ സൈഡില് ഒരു പൊട്ട് പോലെ നമ്മൾ അ അച്ചാറൊക്കെ വിളമ്പത്തില്ലേ അതുപോലെ മീൻകറിയാണേല് എൻ ന്ത് കറിയാണേലും ഒഴിക്കുന്നെ ഞാൻ അഥവാ എങ്ങാനും കൂടുതൽ ഒഴിച്ച പറിയും അയ്യോ ഇതെന്തുമ കറി കൂടുതലാ പണ്ടൊക്കെ അവരുടെ വീട്ടി ട്ടില് ആ ഒരു പത്ത് മക്കളോ ഒമ്പത് മക്കളൊക്കെ ഉള്ള സമയത്ത് അന്നത്തെ കാലത്ത് കറി തെകക്കാൻ വേണ്ടീട്ട് അമ്മേടെ അമ്മ ഇങ്ങനെ ആഹ് കൊറച്ച് കൊറച്ചേ വെച്ച് കൊടുക്കത്തുള്ളൂ അമ്മ ഇപ്പോഴും പറയും ചോറിന്റെ മുകളിൽ ഒരു ശകലം ഇങ്ങനെ ഒന്ന് പൂശി കൊടുക്കും അതേ ഒള്ളു ആഹ് അപ്പൊ ആ ഒരു ശീലമാണ് ആൾടെ നമ്മുക്ക് ഇ ഇപ്പോ ഇവിടെ ലാവശ്യമായിട്ട് കിട്ടുന്ന കൊണ്ട് നമ്മളെല്ലാം വെട്ടികണ്ട് ച്ച് നീട്ടി ഒരു കറിയും വെച്ച് അങ്ങ് ഭയങ്കര ഒഴിച്ചു കൂട്ടല്ലേ ആഹ് അപ്പൊ പക്ഷെ അമ്മ അങ്ങനെയാണ് പക്ഷെ എന്റെ അച്ഛനും ഹസ്ബൻഡും ഞാനും ഒക്കെ എനിക്ക് ഞങ്ങൾക്കൊക്കെ കുറച്ച് കറി കൂതൽ വേണം അങ്ങനെയുള്ള കൂട്ട ട്ടത്തില നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊഴച്ച് കഴിക്കണം ഹ്ഹ് ഹ്ഹ് ഉം
ഈ പിന്നെ കറി കൊറച്ച് കഴിച്ചിങ്ങാണ്ട് കഴിക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റാ നമ്മൾ കൂടുതൽ കറി കഴിക്കുമ്പോ ആ കറിന്റെ ടേസ്റ്റ് ഒന്നും നമ്മളറിയൂല ഫുഡിന്റെ ടേസ്റ്റ് അറിയൂല ഈ കറി